ഹലോ
ഹലോ എന്തുണ്ട് വിശേഷം?
നല്ലതന്നെ സുഖം. അങ്ങനെ പോണ്. എന്താ അവിടുത്തെ കാലാവസ്ഥക്കെ എന്താണ് മഴണ്ടോ?
മഴയാ ഇപ്പ ഇല്ലാ. ആഹ് മഴ ആരുന്നു ഇതുവരെ
ആഹ് ശരി. വിടെ അങ്ങൻ തന്നെ രാവിലെ തൊട്ട് ഇതുവരെ മഴ. യേന്നു. ഇപ്പ ചെറുതായിട്ട് തെള്ഞ്ഞ്ട്ട്ണ്ട്.
ആഹ് ഇവിടെ ഉച്ചവരെ ഉച്ചവരെ മഴയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇടക്ക് ക്ക് ഭയങ്കര മഴയായിരുന്നു. ഇപ്പം പിന്നെയും തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു.
ആഹ് പ്പം നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് സ്കൂളില്ലാത്തപ്പം കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ദിവസ് സായി പോയിന്നറിയ. മഴൊണ്ട് ആഹ് അതെന്നെ പൊറത്തെങ്ങാൻ പറ്റാതെ ഓഹ് ഊണയിക്കാലൊക്കെ കിഞ്ഞ് വെറുതേ ഇങ്ങനെ ഫ്രീ ആയപ്പൊ പിന്നെ ഇതല്ലേ പരിപാടി ആഹ് അവിടെ കഴിച്ചോ
ഞാൻ കഴിച്ചില്ല അവരൊക്കെ കഴിച്ചു എടക്കി കപ്പ പുഴുങ്ങി കഴിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് വെശക്കുന്നില്ല
കപ്പ പുഴുങ്ങിയത് ഞാനും ഇന്ന് കഴിച്ചു കപ്പ പുഴുങ്ങിയത് മീൻകറി നല്ല കോ കോമ്പിയാണല്ലോ
ഉം പിന്നെ മീനൊക്കെ കിട്ടോ
പിന്ന കാൽത്ത് കടീക്ക് സ്കൂള് ഇല്ലാത്തപ്പളേ പിന്നെ വല്ല്യ പ്രശ്നൊന്നുല്ല വല്ല്യ രണ്ടാമത്തെ ആൾക്കും ചെറിയ ആൾക്കും ഇഷ്ടല്ല കപ്പനോട് അപ്പൊ പിന്നെ ഞമ്മള് ബിസ്കറ്റ് വാങ്ങിക്കൊടുത്തുന്ന് ഉം ഇപ്പോ സ്കൂള് ഇല്ലാത്തോണ്ട് കഞ്ഞി കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിന്റെ ബാക്കി ലേശള്ളത് ഞാനൊരു പത്ത് മണിയാകുമ്പോ വീണ്ടും കൈക്കേ വെറുതെളയേണ്ടല്ലോന്ന് വെച്ചിട്ട്
ക ആഹ് കഞ്ഞി ഒ
ക്കത്തേക്ക് ആഹ് കൊഴ്പ്പല്ല കുടിക്കും ഇഷ്ടാണ് മീം പൊരിച്ചതോ അങ്ങനെയൊക്കെ വേണം കഞ്ഞിലേറെ കൂട്ടാൻ വേണന്നൊള്ളു അതാ പ്രശ്നം കുടിക്കാത്ത പ്രശ്നൊന്നുല്ലാ ഇവിടെ എൽ കെ ജിയിൽ അങ്ങനെ കൊടു ഓന് ചെറിയ ആളെ എൽ കെ ജിയിലാണ് അപ്പൊ ആദ്യൊക്കെ ഇവരൊക്കെ എൽ കെ ജിന്റെ സമയത്തൊക്കെ ഇബട്ക്ക് സ്നാക്സ് നമ്മള് കൊടുത്തയക്കാ വേണ്ടിന്ന് ഇപ്പൊ രണ്ട് വർഷായിട്ട് ഇവര് ഇപ്പ കഞ്ഞി വെച്ച് കൊടുക്ക്ണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് സുഖം അത് കൊടുത്തയക്കണ്ട പിന്നെ നല്ലതാണ് പക്ഷേ ആഹ് ചൂടോടിം പിന്നെ നമ്മള് ഈ സ്നാക്സ്ന്നർഞ്ഞാലേ എന്നും ഇവര് കൊണ്ടോവ് ഉണ്ടാക്കണ കടി കൊടുത്തച്ചാമതീന്ന് ടീച്ചേഴ്സ് പറയും പക്ഷേ ഇവരത് കൊട് തിന്നൂലല്ലോ ഇവട്ന്ന് കൊണ്ടോയാല് ഇബട്ന്ന് ചൂടുണ്ടാവും ഇബട്ന്നത് കൊ ണ്ടോയി കഴിഞ്ഞാ അത് തണുത്താ ആര്ക്കും നമ്മുക്കന്നെ പറ്റൂല
ആന്നാന്ന്
എന്നും കടലെ എന്തെലും ബേക്കറി ഐറ്റംസ് അല്ലേ കൊടുത്തേക്കാള്ളത് പക്ഷെ കഞ്ഞി ആയതിപ്പോൾ ഒരുപകാരമായി അറിയ എല്ലാ കുട്ടികളും അത് കുടിക്കും എന്തെങ്കിലും ഒക്കെ ഓല്ക് ചമ്മന്തിയോ അച്ചാറോ എന്തേലൊക്കെ അപ്പൊ അത് ആഹ് ചെല കുട്ട ത് വേണ്ടല്ലോ അങ്ങനെ കയിക്കുന്ന ർഞ്ഞു അപ്പ
ആഹ് എന്നാലും കഞ്ഞി ആയാലും ഇച്ചിരി കഞ്ഞിയും ചോറും വെള്ളക്കെ കുടിക്കുമ്പോഴത്തേക്കും അ അത് തന്നെ നല്ലൊരു കാര്യ
വയറും നിറയും അയ് ശ് ക്ഷീണും മാറും ഉത്സാഹം ഉണ്ടാവും പഠിക്കണ കാര്യത്തിനൊക്കെ ആ ഒരു ഇതുണ്ടാവുല്ല പിന്നെ ഉച്ചായ ചോറ് കൊടുക്കാനായില്ലേ ഇന്ക്ക് നാല് പേര്ണ്ട് വല്ല്യ ആള് പത്താം ക്ലാസ് പഠിക്കാണ് അയിന്റെ താഴ ഇള്ള ആള് ഏഴാം ക്ലാസ്സിലാണ് അയിന്റെ താഴെള്ള ആള് നാലാം ക്ലാസ്സിലാണ് ചെറിയ ആള് എൽ കെ ജി ലാണ് ചെറിയ ആള് എൽ കെ ജി ആഹ് രാവിലെ അത് നേരം ഒഴിവില്ല രണ്ട് കയ്യോ കുയച്ച് പണിയാണ് പരിപാടിയന്നെ പിന്നോക്കെ സ്കൂളിലെ ചോറൊന്നും ഒരു വാങ്ങൂല സ്കൂളിലെ ചോറിന് കട്ട കു ത്താണ് കഴിക്കാൻ കയിണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഇവിടുന്ന് ഫുഡ് കൊണ്ടോകല
ഇവിടെ അങ്ങനെന്നാ ഇവിടെ ആ ഇവിടെ എനിക്ക് രണ്ട ണ്ട് പക്ഷെ അവർക്ക് സ്കൂ ചോറ് വേണ്ട നമ്മൾ വീട്ടിൽന്ന് ചെയ്ത് കൊടുക്കണം അവ കറൊെ ഒഴിക്കുമ്പോ അങ്ങ് നീണ്ടു പോകുന്നക്കറിയാ
ആഹ വെള്ളക്കറിയണെന്നാ പറയ്പടാ ടൈറ്റ്ല്ല വെള്ളക്കറി ടേസ്റ്റ് ഇല്ല ഞാൻ പറയാ നമ്മളിപ്പോൊ ഒരു ഇ നാലഞ്ച പേർക്ക് ഉണ്ടാക്കണതല്ലേ അത് സ്കൂളില് രണ്ടായിരം കുട്ടികള ഉണ്ടെങ്കിൽത്രയും കുട്ടികൾക്ക് ഉണ്ടാക്കാണ് അതല്ലേ നമ്മടെ സ്കൂളൊക്കെ വലിയ സ്കൂളാണ് അപ്പ അല് അത്രയും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ടതല്ല
ആഹ പിന്നെ ആഹ പിന്നെ നമ്മള് രാവിലെ അങ്ങങ് ചെയ്യുന്നത്ണ്ട് നമ്മുടെ വീട്ടിൽ ജോലി അും
പരിപാടി തീരുും അതാണ് നമ്മള് സ്കൂള ഇല്ലെങ്കിൽ നമ്മള് കൊറച്ചൊന്ന് ലേറ്റ് ആക വന്നത്തെ എല്ലാ കുറച്ച് ലേറ്റ് ആയിൊണ്ടിരിക്ക സ്കൂളള്ളത് കൊൊണ്ട് പെട്ടെന്ന് പരിപാടി ആായി
നാലല് പേർ കൂടെ ലഞ്ച് ബോക്സ് ആകുമ്പോഴത്തേക്ക്ും ഒരു പരുവവും
ആഹ അതാണ് ഇത് മൂന്നാള ഒരു സമയത്ത് പോണതും പിന്നെ ചെറിയ ആള് ഉ ഒരാൾക്ക് അപ്പൊ പിന്നെ ഓനിക്കൊന്ന തന്നെ ഓന് അധികം ഉപ്പേരിയൊന്നും കൂട്ടി കഴിക്കാന ആയിട്ടില്ലല്ലോ ചെറിയള് അപ്പൊ എനിിക്കന്ന് ഞാന് അധികം ചിക്കന് ഒരു പീസ് ചിക്കൻ ഒരു പത്ത് പീസ് ആാക്കും ചെറ ഇതാക്കിയിട്ട് എന്നും കൊടുക്കേണ്ടതാവകുമ്പൾ നമ്മള് വലിയ വയർ വലിയ പ്രശ്നല്ലേ അപ്പൊ അങ്ങനെെ കാട്ടീട്ട്ീണോ ഓനെ കൊടുത്തില്ലേ അല്ല എങ്ങനെിലും സന്തോഷിപ്പിക്കണ്ടേ ആടി ബഗാടി അടി ഉള്ളു അടി പറയ പിന്നെ വേണ്ടാത്ത പേര് വിളിക്കോ അങ്ങട്ട ഒരു ദേഷം പി ുമ്പോ പക്ഷെ നന്നായി നല്ല ആൾക്കാരാണ് ദേഷ്യം പിടിച്ച പേരിന്റെ കൂടെ എന്തെങ്കില ഞാനേ ചേനനൊക്കെ കൂട്ടി വിളിക്കൂ തടിയാ
മൂത്താളെ എന്താ പറ സോൾന്ന് ചെയ്യാൻ പോവോ അതോ
മൂത്ത ആള് പത്താം ക്ലാസ്സാണ് കൂടെ ഉളുതായിട്ടുള്ള മേൽക്ക് കയറിിയോള റൂമ് മു ഇതായിട്ട് ഉ പിന്നെ ആരുടെ അടി കൂടല്ലേ താഴ ഉുള്ളവരാണ് നടുക്കുള്ള രണ്ടാളരാണും പെണ്ണും അ ചെക്കന് ഭയങ്കര ഭാഷ ാരനാണ് ഓനാണ് വേഗം ഓന ഒന്നന്ന് വിട്ടടു മതി അപ്പം മൂന്നാമത്തോള് കുറുമ്പിയ ആണോ വിട്ട എടുക്കൂല എന്താ പോ എനിക്ക് അങ്ങനെയന്നുള്ളതാണ് അപ്പൊ അങ്ങട്ടട്ട് അടിയാവ ലാസ്റ്റ് നഞമ്മള ഇടപെടേണ്ടി വരുംന്ന്റിയ
ആ് ഇവിടെന്തോ ഇവിടെന്ന് രണ്ടു പേരുണ്ട് അവക്ക് എന്തലും വങ്ങിച്ച അവന് വേണം ഇപ്പ ഇന്ന് തന്നെ അവക്ക് മരുണ്ട് അവവിടെ കഴറ്റൽ എപ്പോഴും പല കളറില്ും മാലയുണ്ട് എനിക്കില്ലന്നന്ന് പറഞ്ഞ ഇന്നലെ തൊട്ട് വഴ ഞാൻഞ്ഞട്ട മാല ഇപ്പ ഉണ്ട് സ്വംമാാല കൊടുത്ത് വിടാൻ പറ്റത്തില്ല സ്കൂളിൽ കൊണ്ട പോകാൻ പറ്റത്തി അതല്ലാന്നുള്ളത് വേണം ഈ ബ്ലെയഡ് പോലെ കഴിച്ചാൽ ഓരോ പിള്ളേരി ഇട്ടൊണ്ട്ട്ടോണ്ട് വരുന്ന കണ്ടിട്ട് ഇപ്പൊ ആ ഇപ്പൊ അച്ഛനെ വഴക്കുണ്ടാക്കി ഞാൻ അനങ്ങത്തില്ല കണ്ടുകൊണ്ട് ഇന്നലെ അച്ഛനെ സെറ്റാക്കി് ് ഇപ്പം കടൽ പോയിട്ട് വന്ന സൺണ്ടേണ്ട് കട അടവായ ണ്ട് സമാധാനത്തെ എവിടെ ഇരിപ്പോണ്ട് പക്ഷെ നാളെ രാവിലെ പിന്നെയും തുടങ്ങും ഇന്ന് വൈകിട്ട്
ആഹ ആർക്കും ഒന്നിനും ആവൂലല്ലേ ഒരാർക്ക ഒ ചെയ്യണതേ കുട്ടികൾ കണ്ടട ഒക്കെ ഒരേ പോോലെ വേണം
ഇനി അത് കിട്ടുന്നിടം വരെ ഒരു സമാധാനവും ഇല്ല
ആഹ അതന്നെയ മടക്ക തന്നെ അവസ്ഥ ഇവിടെൊക്കെ പെരുന്നാൾ സമയത്ത് പെൺകുട്ടിയൊക്കെ നമ്മള് ഒരുക്ക് വാങ്ങണ സാധനങ്ങൾക്ക് കുറച്ച് ആഹ റേറ്റ് നല്ല കൂടുതലായി കാരം കാരണം വലിയ മോള് പ പത്താം ക്ലാസ്സിൽ പോർക്ക് ഓള് ഒരു സൺസ്ക്രീന് മറ്റത് മറച്ചതൊക്കെ്പോ ഓ നല്ലറേറ്റ് ആകും അപ്പൊ ചെറിയ രണ്ടാമത്തെ ആൾുകാർ എനിക്ക് പടക്കത്തിനന് കൊടുത്ത അത്രയും പൈസ എനിക്കും വേണം എന്നിട്ട് കാണാതൊക്കെയാണ് ഞാൻ ഒരേ കൊണ്ടേക്കാണ് വാങ്ങിിക്കൊടുത്തല് ഇനിക്ക്ോണട് ഇത്ര പ്രായ പൈസ ആയത് പറയേണ്ട അങ്ങനെ െ പറഞ്ഞിട്ടാണ് അല്ലാണ്ടാ നമുക്ക് നടക്കണ്ടേ മൂന്നാല ആളെ ഒപ്പിച്ചണ്ടേ
പണ്ടൊക്കെ ഒരു വീട്ടില് പത്തും പന്ത്രണ്ടും മക്കളൊക്കെ ആയിരുന്നു അ െ എങ്ങനെയൊക്കെ ആ അമ്മമാരെ അമ്മമാർ അത കൈകാര്യം ചെയ്യുമന്ന് ആലോചിച്ച നമുക്കിപ്പ രണ്ടും നാലും ഒക്കെ ആവുമ്പോഴേ നമുക്ക് പറ്റത്തില്ല
അതെ ഇപ്പൊ ഇനി ഇപ്പത്തെ ഓരോ സുഖങ്ങൾ കൂടുമ്പോ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാട്ടും അന്ന് ഒക്ക് അതിന് കഴിയൂല്ല അന്നത്തെ കുട്ടികളെ നല്ല പറഞ്ഞത് കേൾക്കും അന്നത്തെ കുട്ടികളെ വെച്ച കൊടുത്ത് വെക്കും ഇവിടെ എന്റെ ഉമ്മയൊക്കെ പറയും എവിടെ
അന്നന്ന വെച്ചാലേ അന്നന്ന് വെച്ചാൽ ഇല്ല ഇല്ല സാധനങ്ങള്ൾ കൊടുക്കാന് പിന്നെ ഉള്ളത് ഉള്ളത് എല്ലാരൂടെ തുല്യമായിട്ട് എടുക്ക ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല ഒരു വീട്ടില് നാലു പേരുണ്ടെങ്കിൽ നാല് പേർക്ക് നാല് ടേസ്റ്റും നാല അഭിപ്രായവും നാല് രീതിയ അപ്പൊ നമ്മള് മാക്സിമം അവര് അവരുടെ രീതിക്ക് നമ്മൾ അങ്ങ് നിക്കും അപ്പൊ അവർക്ക് പിന്നെ അതൊരു വാശിയാ
വാശിയാണ് ഇന്ന് നമ്മള് ഒരു പാവല്ലേ ചെയ്ത് കൊടുക്ക കുല്ലെങ്ക എന്ത് ഉണ്ടാക്ക പറെ ഉണ്ടാക്കി കൊടുക്ക ഒരുനാൾ അതിലേ ഉഷാറായി പറയു ഇന്നത് വേണെന്ന് നേരത്തെ അങ്ങ് പറയാണ് അതൊക്കെ തന്നെ
ആ അപ്പം അത് അത് നല്ലയാ കാരണം
ഉം പഴയ കാലം ഇപ്പത്തെ കാലമായിട്ട് നല്ല
ഓ വ്യത്യാസ പക്ഷെ അന്ന് സ്നേഹം ഉണ്ടായി നിന്ന അതില്ല
അതില്ല ഇന്ന് ഫോണിലായിപ്പോയി എല്ലാരും
ആ പേരൻറ്സും മക്കളും തമ്മിലിരുന്ന് ഷെയർ ചെയ്യും പിള്ളേർക്ക്ങ്കലും ഒരു ബോണ്ട് ഉണ്ടാവ തമ ഇപ്പൊ ആർക്കും അതില്ല
അതെ ഇപ്പൊ ഒരു എല്ലാവർക്കും ഓരോരോ മൂലയിലും ഓരോ വീട്ടിലും ഓരോരോ മൂലയിലും
ആഹ അന്നന്ന് എല്ലാർക്കും പേരൻറ്സിനൊക്കെ ഉള്ള ഫോണ് ചെറു പഴയതയി കഴിഞ്ഞ പുതിയത് കിട്ടുമ്പോ അതിനകൊരു സിം ഇട്ട കാര എല്ലാരും ജോലിക്ക് പോകുന്ന ഒരു ആ കുഞ്ഞു കയ്ക്ക് കൊടുക്കും അവരും കൊറേ കഴിയുമ്പം അങ്ങോട്ട് ഇരിക്കും പിന്നെ എന് ചെയെയ്യന്ന കൊച്ചങ്ങളാ പിന്നെൊരു കാര്യംണ്ട് ഇപ്പോഴത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളാ അവരും കുറെൊക്കെ കൊറെേയൊക്കെ അവരും അതുയിട്ട്ങ്ങ് ഇതാവും
എനക്ക് തന്ന നമ്മളുടെ പേരൻറ്സിലേറെ കൂടുതലും കുട്ടികൾക്കാണ് അതിനെ കുറിച്ചൊക്കെ അറിവ് ഇത്ങ്ങനെ ചെയ്താല് എങ്ങനെ കിട്ടും അത് എനിക്കൊന്നന ഇന്ത്യ ഒക്കെ അധികം എനിക്കിങ്ങനെ കാണിച്ചു വരും അത അവിടെ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ ചിലപ്പ ഞാന ഓർത്തരും കൂടെ ഉണ്ടാവില്ല
അന്നാത്തെ കാര്യേ നമ്മള് ചെയ്യുമ്പം തെറ്റാവുമ ഭയത്തിൽ നമ്മള് പൊറകോട്ട് മാറും ഇവരന്ന് വെച്ച കഴിഞ്ഞാൽ ഇവർക്ക് അന്നത്ാര്ം മനസ്സിലായില്ലേങ്ക അവര അങ്ങങ് ചെയ്യും അത് ഒരു രണ്ട് മൂന്ന് പ്രാവിശ്യം ആകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിന്റെ പുറൽ വരുന്ന കംപ്ലൈയിന്റോ പ്രശ്നങ്ങളോ ഒന്നും അവര് നോക്കത്തില്ലല്ലോ
ആ അതെ അത് ശരിയാണ് ഇവിടെ ഹസ്ബൻഡറ് എപ്പോഴും പറയും ഞാന് സ്കൂട്ടി ടിക്കുമ്പോം അനിലേറ ഷെയർ ആയിട്ട് വിട്ടും മോള്ന്ന് പറയും അപ്പൊ ഞാൻ പറയുംനി ഓൾക്ക് ചിന്തല്ല മുന്നോട്ട് എന്ത് സംഭവിക്കും എന്താവും എന്നുള്ള ചിന്തല്ല ഇത് വന്നാലും ആ ഒരു രസമായിട്ട് സ്പീഡിൽ പോകുകണൊക്കെ പറയണ്ട് പക്ഷെ ആ നല്ല സ്പീഡ് വേണം അപ്പൊ ഞാൻ പറയും നമ്മക്ക് അങ്ങനല്ല നാല് നമ്മക്ക് എന്താ പറ്റിയല് നമ്മളെ നോക്കണം നാല് കുട്ടികള കാര്യം ആര് നോക്കും അവര്
ഞാൻ അത് കഴിഞ്ഞ ദിവസം ഞാനും ഹസ്ബൻഡും ഇങ്ങനെ പോയപ്പഴേ ഞാനത് പറഞ്ഞ ഞാൻ നമ്മൾ വണ്ട എടുട്ട് തിരിച്ച് റോഡിലോട്ടറങ്ങുമ്പോ മനസ്സ് കൊണ്ട് വിചാരിക്കുന്ന ഭഗവാനെ തിരിച്ച് എനിക്ക് എന്റെ വീട്ടിൽ വരണേ എന്നെ പ്രതീക്ഷിച്ച് മൂന്നു പേര് നമ്മളെ പ്രതീക്ഷ ഉണ്ടന്നൊരു ഇതില്ലാ നമ്മള് പോകുന്നത്
അതെ ആ പക്ഷെ ഇവർക്ക് ആ ഒരു ചിന്തല്ലല്ലോ അവർക്ക് കഴിഞ്ഞാല് ആഹ് കഴിഞ്ഞു അതള്ളത് ഷെയറായിട്ട് അങ്ങനെ ഇതാക്കന്ന ചിന്തകള
അവർക്കൊരു ഹരവാണ് ഈ സംഭവം കയ്യൽ കിട്ടി ഇങ്ങനെ പോകുമ്പം ആൾക്കാരൊക്കെ കാണുന്നതും അതി പോകുമ്പോ ഒരു ുഖ നമ്മക്കായാലും അങ്ങനെല്ലേ ഫസ്റ്റ് ആയിട്ട് നമ്മ കയ്ൽ വണ്ടി കട്ടി നമ്മള് പോകുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷ അല്ലേ
അതെ നല്ലൊരു പേടിയാവ നമുക്ക്ക്ക് ഇ ഇപ്പഴത്തെ കുട്ടികൾക്ക്െ പേടല്ല എന്താ പോ
ഇല്ല ഇല്ല ആ നാനന്ന് ഇവിടെ എൻന്റെ മോള് പതി പതിനാല് വയസ്സേ ഉള്ളു പക്ഷെ പുള്ളിക്കാറ്റ്ി ഇപ്പ എന്നോട് ഞാൻ കൊുപോകുമോോടിക്ക ഞാൻച്ചിരി ഫ്രണ്ടിലോട്ടൊന്ന്ടുത്തോട്ടെ പിന്നെറ്റും തായോണ്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പക്ഷെ ഇ ആക്സിഡന്റ്റൽ കൈ കൊടുക്കുമ്പോൾ എനിക്ക് പേടിയാവും കാരണം നമ്മളായാലും ചപ്പപ്പോ അങ്ങോ് കൊുപോക്ക അറിയതെ നമ്മള്ൈ കൊടുക്കുമോൾ മോ് അങ് തറിച്ചച്ച് പോകും അപ്പൊ അതുകൊണ്ട് ഞൻ പറയാ വേണ്ട വേണ്ടന്ന് പറയും
അതെ ആഹ ആഹ ആഹ ആയിക്കോട്ടെ ഓക്കെ എന്ന ശെരി